ഹലോ, ആഹ് ഉണ്ട് ണ്ട് ണ്ട് പറഞ്ഞോളൂ. എന്താ മോന മോനെ വയ ഉണ്ടാക്കുക ടി വി വെച്ചതാണോ?
ആഹ് ഇല്ലി ല്ലി ല്ല ചെറിയ എന്താ, ചെറുതായിട്ട് നമുക്കേ പുറത്തുന്നൊരു ചെറിയൊരു അനൗൺസ്മെന്റ് പോലെ ഒരു ഇതുണ്ട്.
ആ വിളിച്ചു ആ പോവോല്ലേ. മെയിൻ റോട്ടിന്റാ വക്കിനാണോ?
ആഹ് അതെ അതെ. നമ്മള് റോട് സൈഡ ആണെ.
ഉം ചെറിയ ആക്ക് എത്ര ആയി? ഇല്ലില്ല ചെറിയ ആക്ക് എത്ര ആയി?
മൂന്ന് വയസ്. മൂന്ന് വയസ്സ് ഇപ്പം ആ അട്ത്ത മാസം അട്ത്തല്ല പിന്നത്തെ മാസം.
ആഹ്.
ഉം അവ്ട്‌ത്തെ പിള്ളേരൊക്കെ?
ഇന്റെ പിള്ളേരൊക്കെ വൽതായിനി എന്താ മൂ രണ്ട് പെണ്ണും രണ്ടാണും മൂ മൂ മക്കള് മൂത്ത രണ്ടും പെൺകുട്ടികള് അവരെ കെട്ടിച്ച് ഇപ്പ പേര കുട്ട്യള്ണ്ട് പേര കുട്ട്യാളൊക്കെ ഉ പറ്യാണ്ടോ പ്പംമൂത്ത മോന്‌ ഇരത്താറ്‌ വയസാ സായി മോനെ നോക്കിക്കൊണ്ടിരിക്ക്ണ് ഉം. ഉം അതന്നെ. നമ്മ ഇന്റെ മൂത്താളേ രണ്ടാളും ഒന്നര വയസിന്റെ മാറ്റള്ളാര്ന്നു എര്റ്റ കുട്ട്യളെ പോലെര്ന്നു. അതൊക്കെ ഇങ്ങനെ വളർത്തി വല്താക്കി എട്ത്തപ്പൊ അവർക്കൊക്കെ മക്കളായി ഇപ്പ വരെ മ മക്കളിം നമ്മള് നോക്കണം അതാണ് ഇപ്പ അവർക്ക് മക്കള നോക്കാൻ വയ്യാ അവർക്ക് ജോലി മക്കളേം കൂടി ഒരുമിച്ച് പോ നമ്മള് മക്ക മക്ക്ളിം നോക്കണം ജോലി ഇട്ക്കും വേണം പ്രായായാലും വാണ്ടേ നമ്മക്ക് നമ്മളവസ്ഥ പ്പമ്മക്ക് വെയ്യാഞ്ഞാല് അവർക്കൊര് അമ്മളത്രിം വെയ്യ മക്കക്ക് അതാണ്.
ഒര് ഒരുപാട് എട്ത്ത് ഇപ്പ ഉമ്മമാർ ഇങ്ങനെ പറയ്ന്ന്ണ്ട്ട്ടോ എന്നാന്ന് വെച്ച് കയ്ഞ്ഞാൽ ല്ല അവര് കല്യാണം കഴിക്യുന്നു. മക്കളാവുന്നു മക്കളെ നോക്കാനായിട്ട് നമ്മളെ ഒരു ജോലിക്കാരെ പോലെ വെച്ചേക്കുന്നു അവർ ക്ക് മക്കളെ നോക്കാൻ നേരമില്ല അവരുടെ ജോലി വിടാനും പറ്റത്തില്ല.
അവർക്ക് ജോലിയൊന്നുംല്ല അവള് പഠിച്ചിരുന്നു പക്ഷെ അവര് ആ ഞാപറിം ന്നെ കൊണ്ട് ഇൻക്ക് രണ്ട് ഓപ്രഷൊക്കെ കഴിഞ്ഞാണപ്പോ ഈ പർഞ്ഞ പോലെ ന്റെ ഗർഭപാത്രൊക്കെ ഒഴവാക്കി അയ്ന്റ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഇപ്പ വേദനിം വര്ത്തും ല്ല്യാത്ത വേദനകളുംവര്ത്താവാ ശരീംരംമൊത്തം വേദനെ അപ്പൊ ഇങ്ങനെ വീട്ടിലൊക്കെ ആക്കീട്ടിങ്ങനെ മെയ്ന്റെയ്ൻ ചെയ്ത്ങ്ങനെ പോവാനേ പറ്റുള്ളൂ അത് പറിം ഞാന് കുട്ട്യളെ നോക്കിക്കാണ്ട് വൈകുന്നേരം അവോളം കുത്തർക്ക്ന്നഎർപ്പാടിനൊന്നും ഇന്നെ കിട്ടൂല പറിം ഞാന് അല്ലാതെ. എന്തേലും ജോല്യളൊക്കൊന്ന് കഴ്ഞ്ഞൊന്ന്ട്ട് കെട്ക്കാനാവും പൂതി അത്രയും വയ്ക്കൂല ഊര വേദൻച്ചിട്ടെ കുട്ട്യളെ നോക്കാർ ഞ്ഞ പോരല്ലോ വൈ ക്കുന്നേരം ആവോളം നമ്ക്ക് ഏറ്റെ ട്‌ നോക്കാൻ കയ്യണ്ടേ ഞാൻ വേറെ കുട്ട്യാളാ കുട്ട്യാളൊക്കെ വൽതായി കുട്ട്യാള് എൽ കെ ജി യു കെ ജി പോവാൻ തൊട്‌ങ്ങുമ്പോ മ്മാരും പണിക്കോയ്ക്കോളി അല്ലാതെ പോണ്ടാറിം ഞാൻ. ഇന്നേ കൊണ്ട് പറ്റൂലറിം മ് പറ്റണ്ടേ.
എത്രാസുണ്ട് ഉമ്മാ ഇത്താക്ക് എത്ര സുണ്ട്?
ഇൻക്കോ ഇൻക്കിപ്പോ നാല്പത്താറ് വയസ്സായിണ്.
ആ എനിക്കൊക്കെയാണെങ്കില് അത ഇരുപത്തെട്ട് വയസെയൊള്ളൂ നടുവേദനയും കാലുവേദനയും കൈവേദന ഞാൻ പർഞ്ഞില്ലേ ഒരു കാലിന്റെ ആ ഒരു പത്ത് മാസോന്ന്പർഞ്ഞാലും ഒരു വർഷോന്ന് പർഞ്ഞാലും ഈ ഒരു കാലേന് വൈറ്റ് ഒക്കെ കൊടുത്ത് നിക്കുവാ ഇപ്പർത്തെ കാലിന്റെ മുട്ടിന് വേദന മുട്ട് ട്ടിന് വേദന നടുവിന്, വേദന കാട്ടുകഴപ്പ്, ഇല്ലാത്ത പ്രശ്നം ഒന്നുല്ല.
അതന്നെ എന്റെ ഇൻക്ക് ഈ ഗർഭപാത്രം ഒഴിവാക്കി കയ്ഞ്ഞ്ട്ട് ഇപ്പൊ ഒരു മൂന്നാല് വർഷായി. അയ്ന്റെ ശേഷം തടി കൂടാ വേദന മുട്ടുവേദന ഇപ്പ നമ്മക്ക് പിരീഡ്സ് ഒക്കെ നിക്ക് ണേന്റെ ടൈമില് മുന്നത് ചെയ്തതോണ്ടെ ഇപ്പതൊ ക്കെ നിന്ന്കാണ്ടതാ അയ്ന്റോക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാം കൂടെ തടി കൂടീട്ടേങ്ങട്ടെ ഒന്നും ഭക്ഷണ്ക ക്കാൻ വയ്യ വേറോക്കെ തീർത്തിട്ട് കഴിച്ച്ട്ട്ള്ള തടിയോന്നല്ല വെറ്തെ കൂടാ.
അതെ ഇത്ത എനിക്കും അങ്ങനെ തന്നെ കഴിച്ചിട്ടുള്ളതല്ല പക്ഷെ ആൾ ക്കാര് പറയുന്നത് എന്തുകൊണ്ടാന്നറിയാവോ സ്കൂളിലോട്ട് പിള്ളേര് പോകുന്നു കെട്ടിയോൻ പോയ് കഴിഞ്ഞു കഴിഞ്ഞ
ഒറ്റക്കിരുന്ന് തിന്നല്ലേ ആ സ്വസ്ഥായിട്ട് ഇര്ന്ന് തിന്നാ അതാണ്. ഞാനൊക്കെ എത്ര കണ്ട്രോളയ്ച്ച് ട്ട് ഭക്ഷണംന്ന്അറ്യാ ഞാൻ രാവില രണ്ട് കടി ഏറിപ്പോയാൽ നല്ല വെ ശ്കാണെങ്കി മൂന്നണ്ണം എറെ പോവൂല അത്ഞ്ഞ് ഉച്ചക്ക് ഞാൻ ഒരിത്തിരി ച്ചോ എടുക്കുക കൂടുതൽ ഞാൻ പിളങ്ങൾ എന്തേലും ആണ് കൂടുതലും. പിന്നെ ഞാന് രാത്രി വൈകുനേരം. ചായക്കാടിയൊന്നും വേണംന്നില്ല ഒരു ക്ലാസ് കാലി ചായ എന്തേിലും കുടിച്ചെങ്കി കുടിച്ച് ഇല്ലങ്കി ഇല്ല ഞാ പിന്ന എട്ടുമണിന്റെ മുന്നേ ഭക്ഷണം കഴിക്കും അതും ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുകആണെങ്കിൽഞൻ അത് ണ്ടാക്കി. ആ മടി വിചരിച്ചിട്ട് ഞൻ ചേറനെ ഇട്ത് കിയിക്കും ഒത്തിരിയക്കെ കഴിക്കും കഴിക്കുകയാണെങ്കിൽ. ഇതിരിന്ന് പറഞ്ഞ നമ്മളൊ ഒരു കൂട്ടാനും ഉപേരിയോക്കെടുക്കണത്ര അത്ര ചോറെ ഞാൻ കഴിക്കുള്ളൂ ന്നാ തന്നെ. തടികൂടി
ഞാനും അതെ ഞാനും അതായിട്ടാ തടി കൂടന്ന് വെച്ചാ എനിക്ക്. ചീറോട് ഗുളികയുടെ സൈഡ് എഫക്റ്റ് ആണ് വണ്ണം വെക്കുന്നത് വണ്ണവുംന്നല്ല ചീർപ്പ്. ശരീരത്തിന് ചീർപ്പ് അ അപ്പഴത്തേക്കും നീർക്കിട്ട് പോലെ അപ്പൊ ആൾക്കാര് കാണുമ്പോഴത്തേക്കും ഇത് പാവ ഇരിക്കുന്ന പോല ഇരിക്കുവല്ലേ.
അതെ അങ്ങനെ ഒരു നീർക്കെട്ട് ഇങ്ങനെ തല്ലി മെഴുകിയത് പോലെ
ഉം ഞാൻ എന്നിട്ട് ഇപ്പ ഉതയിക്കണ്ട താളപ്പ പ്പിച്ചിട്ട് കുളിക്കൂ ഞാൻ പേരക്കന്റെ ഇല മറ്റേ തൈതാമന്റെ ഇല ഉണ്ട് ഇവിടെ ഞങ്ങൾ അടുത്ത്. തഴുതാമന്റെ രണ്ട് തഴുതാമൻ നീരിന് നല്ലതാണല്ലോ പക്ഷെ കിട്ടാൻ പരാ ആഹ് അന്വേഷിച്ച ഞാൻ പോ ഏഹ് നടന്നിട്ട് എനിക്ക് കിട്ടില്ല ചെയ്യുന്നു ഇപ്പ ഞങ്ങളുടെ ഗയിറ്റിന്റെ വരുേ ഉണ്ടയ്ക്ണ് തഴുതാമയാ പറ എനിക്ക് വേണ്ടിണ്ടായ പോലെ.
അതിന്റെ ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തരാൻ പറ്റുവാണെങ്കിൽ ഒന്ന് ഇട്ട് തരുവോ?
തൈതാമന്റെ ഇല എന്നിട്ട് അതിന്റെ തണ്ട് ഓടുക്കാൻങ്ങനെ മുറിച്ചു കൊടന്നിട്ട് നിലവും കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളത്തിലിട്ട്. ഞാൻ അതും പേരന്റെയലയും കറിവപ്പിലക്കെ ഇട്ടിട്ട് തളപ്പിക്കും ച ചിലപ്പോൊ ഒരു മി മുരുങ്ങ എലയും. എല്ലാം കൂടി ഇട്ട് തിളപ്പിച്ചിട്ട് ഞാൻ കുടിക്കുവ വെള്ളം കുടിച്ച് അങ്ങെ മൂത്രോഒഴിച്ച് പോകവും കുറേ വീര് അങ്ങനെ പോകും
അങ്ങനെയാണെങ്കിൽ എനിക്ക് തഴതാമയുടെ ഫോട്ടോ ഒന്ന അയച്ച് തരണേ
തൈതാമ മുറ്റയ്ക്കന്ന മതിയാണ് നല്ലാതാ പക്ഷേ പരേലൊക്കെ നല്ല തീറ്റന്ന് പറ പേരലൊക്കെ ഉണ്ട് ഞാൻ പിന്നെ അതൊക്കെ ആയി കൊണ്ട്ഴുതും കുറച്ച ആൾ എടുത്തിട്ട്
ആഹ് എനിക്ക് ഈ നീർക്കെട്ട് നീർകെട്ട് നല്ലപോലെ ഗുളിക കഴിക്കുന്നുണ്ട എന്നിട്ട് ആൾക്കാര് പറയാ നമ്മള് തിന്നിട്ടാന്ന് ഞാനാണെ ചോറ് പരമാവധി കഴിക്കാറില്ല ആഗ്രഹം
തന്നെ അതിനും എഫക്റ്റീവ് അതിന്തുണ്ടാവും വേറെ ഭാഗത്ത് കൂടെ
ആഹാരമാണെങ്കിൽ വേണോന്ന് തോന്നിയാലും വിശപ്പുണ്ടേലും
ആഹ് വിഷ നല്ല വിഷ ഇവിടെ വന്നാലും നമ്മുക്ക് കഴിക്കുമ്പോ വയറൊക്കെ വീർത്തിട്ട് വര എന്തെങ്കലും ഒന്ന് തട്ടിയ അപ്പ വയർ വീർക്കും ഞാനൊരു പരിപാടി കല്യാണത്തിനൊക്കെ പോയാലോ ഞാൻ നാടൻ ചോറ് എല്ലാം ഞാൻ പോയിരിക്ക ഞാൻ ബിരിയാണി അങ്ങനത്തെ പലഹാരങ്ങളോ അങ്ങനത്തെ കൊഴപ്പുള്ളതൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ട്
എല്ലാ ഞാനും ഇത് തന്നെ സംഭവം എന്നിട്ട് വേറൊരു കാര്യം വിശപ്പ് ഉണ്ടെലും നമ്മള് പരമാവധി ഞാൻ ആദ്യം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും കഴിച്ചു കഴിഞ്ഞതിന് ശേഷം എന്നിട്ട് ഏറെ വെള്ളവും കൂടെ കുടിച്ചക്കെ വയറ് നിറയ്ക്കും എന്ന വെച്ചാൽഭക്ഷ നമുക്ക്ഷ്ടമാണെങ്കിലും കഴിക്കാനും പറ്റത്തില്ല കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ശരീരം കഴിച്ചു വെക്കുന്ന വണ്ണവും പിന്നെ ഈ ഗുളിക കഴിക്കുന്ന വണ്ണവും കൂടെ വരുമ്പം നല്ല രസമായിരിക്കും കാണാൻ അല്ലേ തന്നെ നമുക്ക് കിടപ്പുറത്തി അതുപോലെ വേണ ഇഷ്ടമുള്ള പരമാവധി സാധനങ്ങള് വറുത്തത് പൊരിച്ച ചിക്കൻ ആണെങ്കലും പരമാവധി വറത്ത കരിച്ചതോ മുളക്പൊരിച്ചതോ മീൻ വറത്തോ അങ്ങനെയുള്ളതെല്ലാം ഒഴിവാക്കിട്ട് ചില മെഴുക്കുരട്ടി കാര്യങ്ങൾ തോരന ഒക്കെ കൂട്ടി വയർ നിറച്ച് ചോറ് ചോറ് അല്ലെങ്കിൽ ആ സാധനങ്ങൾ കൂടുതൽ കഴിക്കുക ഒക്കെയ ഞാനും ചെയ്യുന്നത് എനിക്ക് സത്യം പറഞ്ഞ ചില സമയത്തൊക്കെ നല്ല കുറ ഒരുപ്ലേറ്റ് എടുത്ത് ചോറ് തിന്നാ എന്നാ വിശക്കും കാര്യംഇ ഗുളിക കൂടെ കഴിക്കുമ്പോ
കഴികുമ്പോ വിശ വിശപ്പ് ഉണ്ടാവും ഞാനും തന്നെല്ല ഇഷ്ടപെട്ട ചമ്മന്തിയോ അങ്ങനെ മീൻ കറിയൊക്കെ ഉണ്ടാവ അങ്ങന ചോ പിന്ന കഴിക്ക കഴിക്കാനൊക്കെ തോന്നിയാലും ശേഷം ഞാൻ അവിടെ നിർത്തല പിന്നെ വെള്ളം കുടിക്കല മതി എഴുതിയിട്ട് ഉണ്ട് പേടിച്ചിട്ട് ആ കൂടണ്ട കരുതിട്ട്
നേരത്തെ ഞാനാണെങ്കിൽ ഈ കഞ്ഞിവെള്ളം ഉപ്പിട്ട് കുടിക്കുവായിരുന്നു
ഉം ഞാന തൊന്നും കുടിക്കലില്ല അവു നിർത്തി
അല്ല നേരത്തെെയൊക്കൊണന്ന് ചോച്ചച്ച് കഴിഞ്ഞാ ഞാ ഒരുപാട് ഗുളികേള്
പറഞ്ഞാ മനസ്സില ആൾക്കാര് കരുതു നല്ലോണം വാരി വലിച്ച്ഇഷ്ടം പോലെ കഴിക്കണോല് ഒരു തടി
വെക്കണില്ല ഞമ്മളൊന്നും ക കഴിക്കാതെ വെറുതെ ഇരുന്നു തടിക്കുക അതാണ്
അതെ നമ്മള് നമ്മൾ ഭക്ഷണം കഴിച്ചാ വണ്ണം വെക്കുന്ന ഓർത്തോണ്ട്
നമ്മള് കഴിക്കാതിരിക്കും പക്ഷെ നമ്മള അങ്ങനെ പ റ്റാണ് കഴിക്കാതിരുന്ന ഞാൻ നോമ്പി ഭക്ഷണം പറ്റേ ഒഴിവാക്കിയിട്ട് ഞാൻ കുറഞ്ഞിലാ ആകെ രണ്ട് കിലോ ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഇതിലും കുറവന്നും ഭക്ഷണം കഴ ഇരിക്കാൻ പറ്റില്ല അത്ര ഞാ ന്കുറച്ചട്ട് അത്രയും കുറഞ്ഞപ്പ ഇന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂല കാരണം ഡോക്ടർ അത് ങ്ങ്ളങ്ങനെ അങ്ങനെ കഴിക്കാതെ ഇരിക്കരുത് നിങ്ങക്ക് പിന്നെ ബുദ്ധിമുട്ടാവും നീച്ചെടുക്കാൻ പറ്റ റ്റതോ വുങ്ങൾക്ക് അതൊക്കെ ഒരു സാവധാനം കുറഞ്ഞേോളൂ അ നിങ്ങള് ഓർമോണിൻ്റെപ്രശ്നാന്ന്
ആ എന്റെടുത്തെ ആൾക്കാർ ഇങ്ങനെ ഒത്തിരി പേര് പറഞ്ഞ് നമ്മള് ആഹ് ഭക്ഷണം കുഴിക്കുമ്പം നമ്മൾ അതിനനുസരിച്ച് അല്ലാത്തെ ഇപ്പൊ രാവിലി വൈകിട്ടും ഓരോ ഓരോ രണ്ട് ര രണ്ട് ഗ്ലാസ് പാലും രാവിലെ കുടിച്ചു വൈകുന്നേരവും കുടിച്ചു പിന്നെ കുറെ ഫ്രൂട്ട്സ് ഒക്കെ അങ്ങോട്ട് കഴിഞ്ഞണ ഈ വല്ല ഇത് വെല്ലാം നടക്കുന്ന കാര്യമാണോ
ആ അതൊക്കെ ഇപ്പ എന്നും നടക്കും നമ്മുക്ക് ഒന്നും നടക്കൂല
പ്പം നടപടിയിന്ന് വരുന്ന കേസുകെട്ടുകളല്ലാ നമ്മക്ക്പ്പോ പിള്ളേര് ഒര് കിലോ ആപ്പളും മേടിച്ച് രണ്ട് കിലോ മുന്തിരിം മേടിച്ചിട്ട് രണ്ടു ഇന്നു ഇന്ന് മേടിച്ച്ഴ്ഞ്ഞാ നാളെത്തേന് അയ്ന്റെ ഒര് തീര്മാനം മൂന്ന് പിള്ളേര്
ആ ആ കുട്ട്യോള്ക്ക് കൊട്ക്കാതെ നമ്മുക്ക് കഴിക്കാൻ പറ്റൂലല്ലോ അഹ്ഞ്ഞിപ്പോ പാലാണെങ്കിലും കുട്ടേള് ഇണ്ടാവ്മ്പോ അമ്മള് പാലൊണ്ടന്ന് കുടിക്കൊ ഇല്ല്യല്ലോ
ആ പിന്നെ ഒര് നാര് ലിറ്റർ പാല് മേടിച്ച് ഡൈലി വെച്ച് കയ്ഞ്ഞാ അവർക്ക് മൂന്ന് പേർക്കും ഓരോ ഗ്ലാസ്‌ എടുത്തേന് ബാക്കി ഒണ്ടെങ്കി എനിക്ക് മതീ ന്നുള്ള രീതില് ഞാൻ കുടിക്കാറോള്ളൂ അത് നമ്മള് എ തൊരെ വെള്ളം ഒഴിക്കണാര്ന്ന് അര ലിറ്റർ പാല് എന്ത് വെള്ളം ഒഴിക്ക്ന്നത് അതിന് ആകക്കൂടെ മൂന്ന് ഗ്ലാസ്സ്നള്ളത് ഞാന് ഒഴിക്കൊള്ളൂ ചുമ്മാ പറയ്മ്പോ എല്ലാർക്കും എല്ലാം പറയാ
ത്തിനും നല്ലതാണ് പക്ഷെ നമ്മള് നമ്മളെ ആരോഗ്യം നോക്കാതെ മക്കൾത് നോക്കും നമ്മക്ക് എണീക്കാൻ വയ്ക്കൂല അതെന്നേണ് ഇപ്പ ത്തെ അവസ്ഥക്ക് നമ്മക്ക് നമ്മക്ക് ഒറ്റക്ക് ഇക്കോന്നും തിന്നാൻ തോന്നൂല നമ്മക്കൊക്കെ നല്ലതാണ് ഓരോ മുട്ടക്കെ രാവിലെ കഴിക്ക്ന്നത് രാവിലെ നല്ല ഡൈലി ഓരോ മുട്ടേലും കഴിക്കണംന്നാ അഹ്പോലെ രായി കൂടി രായിന്റെ ഭക്ഷണം ഒക്ക കഴി ഞാൻ രായി അങ്ങനെ ക്കെ തീന്നിന്ന് ഇതിന്റെ ഇടയിലൊക്കെ പിന്നെ അങ്ങനെ തിരിച
ഉം
രായി ഒക്കെ നല്ലതാ തടി കൊറയും ചെയ്യും ഞമ്മക്ക് ആരോഗ്യള്ള ഭക്ഷണു ആണ് ചോറൊക്കെ കൊറെ കണ്ട് ഒഴിവാക്കിയാലും മതീ പക്ഷെ എന്നൊന്നും നടക്കൂല്ലറിയാം സ്ഥരമായിട്ട് അങ്ങനെ മെയിൻെയിൻ ചെയ്ത് കൊണ്ടാവാൻ കഴ്ിയണം നമ്മള കൊണ്ട് കുറച്ചെങ്കിലന്നും നട്ക്ക്ന്ന്ല്ലാ
നമ്മളെ കൊണ്ട് ഒന്നും സാധിക്കില്ലാ
ഫ്രണ്ടാണ് മഴ തൊടങ്ങിവിടട്ടോങ്ങക്ക് നിങ്ങളെ നാട്ടില് മഴണ്ടോ
യ്യോ ഞങ്ങള നാട്ടീ മഴയുണ്ടേ ഞങ്ങള നാട്ടീ മഴയേ ഒള്ളേ ഞങ്ങക്ക് കഴിഞ്ഞ മാസ അവസാനം തൊട്ട് മഴ തൊടങ്ങിയതാ കാലക്കെ വേ ഇപ്പ ഇച്ചിരി നേരം അയ്ലേ നടന്ന്ട്ട് ഐസ് കട്ട പോലെ ഇരിക്യുവാ
ഉം ഇവടൊക്കെ മയാ മായണ്ട് രാവിലെ തൊട്ട് ഇല്ലേര്ന്നു ഇപ്പ തൊട്ങ്ങാ ഇന്നലിം മിന്നാന്നൊക്കണ്ടായിര്ന്നു ഇന്ന് ഇല്ലായിര്ന്നു
ആഹ്
ചെറുതായിട്ടോള്ളൂട്ടാ വല്യയെ പെയ്ച്ചിലൊന്നും ല്ലാ ചെറിയൊരു ചാറ്റൽ മഴ
ഇവടെ അത്യാവശ്യം തെര്ക്കേടില്ലാതെ നല്ല മഴഞ്ഞേ പെയ്യ്ന്ന്ണ്ട്
ഉം ന്നാ ആയിക്കോട്ടാട്ടോ ഞാന് മീൻ മുറിക്കാൻ വാണ്ടി നിക്കാണ് ന്റെ പണി കയ്ഞ്ഞ്ട്ടില്ലാ
ഓ അയ്ക്കോട്ടെ അയിക്കോട്ടെ ഉം